ഹലോ
കേൾക്കുന്നുണ്ടോ
ഹലോ കേക്കാമോ?
ആഹ്, കേക്കുന്നുണ്ട്. നിങ്ങൾക്കോ?
എനിക്ക് സൗണ്ട് കെറവായിട്ടാ കേക്കുന്നെ.
ഹലോ
ഹലോ
ഇപ്പൊ ഓക്കെയാണോ?
സൗണ്ട് കൊറവാണ്. കേൾക്കാം.
ആഹ്
പിന്നെന്തക്കെയാ വിശേഷം?
ഫുഡക്കെ കയിച്ചോ?
ആഹ്, ഫുഡ് കഴിച്ചു.
പിന്നെന്തക്കെയാണ്?
ഓഹ്, നല്ല വിശേഷം തന്നെ. ഭക്ഷണം കഴിച്ചോ?
ഓഹ്, കഴിച്ചു.
എന്തായിരുന്നു കറി?
ഉച്ചക്കത് കഴിച്ചില്ല.
ഏഹ്, അതെന്തു പറ്റി?
അത് കൊറച്ച് കയ്യണം. വെശപ്പില്ല കൊറച്ച് കയ്യട്ടെ വെച്ച്. ഉം, നിങ്ങളോ ഉച്ചക്കത്തെ കയിച്ചോ?
ആഹ് ഉച്ചയ്ക്കത്തെ കഴിച്ചു.
ആഹ് ഇവിടെ ഇന്ന് ബിരിയാണിയാ.
ആണോ, എന്താ വിശേഷം എന്തെങ്കിലും ഒണ്ടോ?
ഏയ് അല്ല.
ചുമ്മണ്ടാക്കിയതാ. ഇയാളുണ്ടാക്കിയതാണോ?
അല്ലല്ല ഉമ്മയാ.
ആഹ്, കുക്കിങ് ഇഷ്ടാണോ?
ഓഹ് കൊഴപ്പൊന്നുല്ല. ഇഷ്ടപ്പെട്ട് ചെയ്യും.
ആഹ്, ഞാൻ കഷ്ടപ്പെട്ടും.
ഓഹ്, ഇഷ്ടാണോന്ന് ചോയ്‌ച്ചാ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടല്ല. പക്ഷെ, ഇഷ്ടപ്പെട്ടിട്ട് സ്വയം തോന്നണം അപ്പ ചെയ്യും.
തോന്നിച്ചെയ്യാ. ഉം, എനിക്ക് വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടാണ്.
ഓഹ്
സ്ഥിരം ചെയ്യുന്നതൊക്കെ മട്പ്പാ.
പാളി പോയിട്ടുണ്ടോ?
പാളി പോയിട്ടൊന്നുല്ല അങ്ങനെ.
ഇപ്പട്ത്ത് പരീക്ഷിച്ച വെറൈറ്റി ഏതാ?
ഇപ്പ അട്ത്ത് ബീഫ് മന്തി.
ഓഹ് ടേസ്റ്റുണ്ടായിരുന്നോ?
ആഹ് കൊഴപ്പണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിട്ട് കൂടുതലും മറ്റേ ഷാൻജിയോന്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യാറ്. പുള്ളിയാവുമ്പ അളവൊക്കെ കറക്റ്റായി രിക്കും. കൂടുതല് കഥ പറയലോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുന്നു, റെസിപ്പി പറയുന്നു, പോകുന്നു. പക്ഷെ ബീഫ് മന്തി നോക്കിയിട്ട് പുള്ളിടെ കണ്ടില്ല.
ഓഹ്
പിന്നെ ഞാന് അത്യാവശ്യം കൂടുതൽ വ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് ചെയ്തു.
അങ്ങനെ കഥ പറയുന്നത് പിന്നെയും പേളി മണിൻ്റെയൊക്കെ കേക്കാൻ ഓക്കെ
എന്താ?
കഥ പറയുന്നത് പിന്നിം പേളി മണിന്റെ എല്ലം കേക്കാൻ ഓക്കെയാണ്
ആഹ് അതൊക്കെ നല്ലതാ ഞങ്ങള് ഇവിടെ കാണല്ണ്ട് പുള്ളിക്കാരത്തീടെ ഇന്റർവ്യൂ ഒക്കെ നല്ല രസാണ്
ആഹ്
ഇരിക്കാനൂടെ നമ്മക്ക് ടെൻഷനൊക്കെയിള്ള സമയത്തെക്കെയാണെങ്കി അതൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞാ തന്നെ നമ്മളൊന്ന് റിലാക്സ് ആകും.
ഓഹ് ഫുള്ളായിറ്റ് നല്ല റിലാക്സ്ടാകും. പിന്നെ മഴയൊക്കെ ഇണ്ടോ?
ഇല്ലാ ഇന്നിപ്പോ ഏഹ് കൊറച്ച് മുന്നേ വരെ ഒരു പന്ത്രണ്ടേ മുക്കാല് വരെ മൂടിക്കെട്ടിയ പോലെ നിന്നു ഇപ്പൊ നല്ല വെയില്
ആഹ് അങ്ങൻത്തെന്നെയാ ഇവടിം മൂടി കെട്ടിട്ടൊന്നൂല്ലാ ഇപ്പം എൻക്ക് തോന്ന് പൊതുവേ കേരളത്തില് മഴയൊന്നും ഇല്ലാന്ന് സീസൺ മാ
ല് മഴയൊണ്ട് ഇന്ന് രാവിലെക്കെ ഇവടെ പെരും മഴയായിരുന്നു ഇടിവെട്
ഏഹ് ഇവിടെ മയപെയ്തിറ്റ് കൊറെ ആയീന്ന് തോന്ന്
ആണോ
ആഹ് ശരിക്കും
ഏതാ ജില്ല ഏതാ?
ആഹ് കണ്ണൂര്
കണ്ണൂര് ആഹ് ഞാനിവിടെ എറണാകുളം ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. കണ്ണൂര് ഭാഗത്തെക്കെ എനിക്ക് തോനുന്നു സ്കൂള് തൊറന്ന ആഹ് ആദ്യത്തെ ആഴ്ച്ചയൊക്കെ അവധിയൊക്കെ കൊടുത്തായിരുന്നു മഴയൊക്കെ പെയ്ത്
ആഹ്
ആഹ് ആ സമയത്തൊന്നും ഇവിടെ ഒന്നും മഴയില്ലാ ആഹ് ആ സമയത്ത് ഇവിടെ മഴയ്ണ്ടായിരുന്നില്ലാ ഇനി ഇവിടെ അവധി അവധി കിട്ടാനും മാത്രൊള്ള മഴയൊന്നും പെയ്യണില്ലാ ചെലപ്പം രാവിലെ ആയിരിക്കും മഴ അത് കഴിഞ്ഞാ പിന്നെ പെയ്യൂല പിന്നെ രാത്
ത് കൊറച്ച് പെയ്ത്ണേനു പിന്നിയും എവിടെക്കെയോ ഭാഗത്ത് പിന്നെ മയ പോയ അഡ്രസ്സേ ഇല്ലാ കാണുന്നില്ലാ ഇപ്പൊ ഒരു കുമർച്ചയാന്നപ്പാ
ആഹ്
മഴ പെയ്യ്ന്നൂല്ലാ ഇന്നാ പിന്നെ നല്ല വെയിലു അല്ലാ ആന്ന്
ചെല നേരത്താണെങ്കി ചൂട് സഹിക്കാൻ പറ്റില്ലാ
ഓഹ്
ഞാനപ്പോർക്കും ഈ രാത്രി മൻഷ്യൻ കെടന്ന് ഒറങ്ങുന്ന നേരത്തൊക്കെ ഈ പെരും മഴ പെയ്തിട്ട് എന്താ പകലും ചെറുതായിട്ടൊന്ന് അല്ലെങ്കി ഒന്ന് കാറ്റ് വീശിയാലും മതി ഇത് അതും ഇല്ലാ
ആഹ്
ചൂടൊന്നും സഹിക്കാൻ വയ്യാ
പിന്നെ വേറെന്തൊക്കെ കുക്കെയ്യും വേറെ എന്തൊക്കെ കുക്കെയ്യുംന്ന്
വേറെ ഞാന് എനിക്ക് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് ഇഷ്ട്ടാണ്. ഞാന് നോമ്പിനൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പരീക്ഷിക്കുന്നത്
ആഹ്
നിങ്ങടെ ഒരു അഹ് വീഡിയോയിൽ കണ്ടിട്ട് ന്റെ കൽമാസ് അത് കണ്ണൂരിലത്തെ അയ്‌റ്റാണോ ആഹ് കൽമാസൊക്കെ ഇണ്ടാക്കി നോക്കിട്ടുണ്ട്
ഏഹ് കൽമാസ് നമ്മള ഉുന്നക്കായിന്റെക്കെ വേറെ വേർഷൻ.
ഉന്നക്കായ നമ്മൾ പൊരിച്ചെടുക്കുന്നു ഇത് ആവിയിലല്ലേ
ആഹ് അത് ഈ ഉന്നക്കായി മതുരള്ളത്
ആഹ്
ഇത് നല്ലേരുള്ളത്
എരുവുള്ളത് ഞാൻ ഇണ്ടാക്കിയിട്ടുണ്ട് ഉന്നകായക്കോ പിന്നെ അല്ലാതെ ഇണ്ടാക്കല്ണ്ട് പക്ഷെ അങ്ങനെ നോമ്പിനൊക്കെ ഒള്ളൂട്ടൊ കൂടുതലും ഉണ്ടാക്കല് പിന്നെ ചെലപ്പോ തോ ഒരു തോന്നല് തോന്നിക്കഴിഞ്ഞാ ചിക്കനോ ബീഫ് എന്തങ്കില് ഇരിപ്പ് ഉണ്ടെങ്കില് കട്ട്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കും
ആഹ്
അല്ലാതെ പിന്നെ പിന്നെ സവാളയൊക്കെ ഒരുപാട് ഞങ്ങൾടെ ഇവിടെ അട്ത്ത് ഇവിടെ എന്റെ ഉമ്മച്ചിടെ അമ്മായ്മ്മടെ ആങ്ങളെടെ മോളെ ഞങ്ങൾടെ ഇവടെ അടുത്തോട്ട്ന്നെ കെട്ടിച്ചേക്കണ് അപ്പൊറത്തെ വഴീലാ അപ്പ അവര്ടെ അവളുടെ അമ്മായിമ്മ സവാളൊക്കെ ഇവിടെ ഏതോരു
ഇബടന്ന് ഏതെങ്ങാണ്ടൊരു ബല്ല്യ റെസ്റ്റോറന്റീന്നാണ് തോന്നുന്നു ഇവർക്കെങ്ങനെ കിട്ടും സവാളെക്ക കൊണ്ടന്ന് തൊലി കളഞ്ഞു കൊടുക്കാ ക്യാഷ് കിട്ടു അതിന് അപ്പോ ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു കഴിയുമ്പോഴാല്ലോ ചെല സവാളയുടെ കൊറച്ച് ഭാഗ ഒക്കെ കേടായിരിക്കുല്ലോ അങ്ങനത്തെന്നും എടുക്കൂല അപ്പൊ അങ്ങനത്തെതൊക്കെ ഇ നന്നാക്കുന്നവർക്ക് എടുക്കാ അപ്പോ അങ്ങനെ സവാളൊക്കെ ഒരുപാട് ചെലപ്പോ നമുക്ക് അതിന്റെ ഒരു കൊറച്ച് ഭാഗൊന്ന് കട്ടൈയ്ത് കളഞ്ഞ ബാക്കി നമുക്ക് ഉപയോഗിക്കാം പറ്റുന്നതായിരിക്കും അപ്പൊ സവാള കുറേണ്ടാകുമ്പഴത്തേക്കും പുള്ളിക്കാരത്തി വിളിക്കും
ക്ഷെ അവരിക്കഹ്പറ്റ്
സവാള വന്നിട്ടുണ്ടണ്ട് അപ്പൊ സവാള അങ്ങനെ ഒരുപാട് ആകുമ്പത്തേക്കും സവാള വടക്കെണ്ടാക്കും അങ്ങനെ
അപ്പം നല്ല തൈകുല്ലേ
ഉം പിന്നെ കൂടുതലും പഴംപൊരിയാട്ടോ അതാകുമ്പോ എളുപ്പം പണിം കഴിയും
ഇവിടെ പൊട്ടെന്ന് ഇണ്ടാക്കാൻ പറഞ്ഞാല് റൊട്ടിനെ കൊണ്ടന്നങ്ങ് ഇണ്ടാക്കും അല്ലങ്കി പഴം പൊരി പരിപ്പ് വട ഉള്ളി വട
ഓഹ്
അങ്ങനത്തെല്ലാം ഇണ്ടാക്കും
പരിപ്പ് വടൊക്കെ ഞാൻ നോമ്പിന്
ഇവിടെണ്ടാക്കും നോമ്പിന് പിന്നെ എന്തായാലും കടിണ്ടാവും പിന്നെ സാധാരണാസോ ആരെങ്കി ഇണ്ടെങ്കി ആഹ്
അങ്ങനെ പിന്നെ എന്തേ പഠിക്കാണോ
ആഹ് ഞാൻ പഠിക്കാ
ഏതാ ഡിഗ്രിയാ
ആഹ്
അപ്പ ഇന്ന് ക്ലാസ്സ് ഇല്ലേ
ഇന്ന് പോയില്ല
എന്ത് പറ്റി
വയ്യ
ആണോ ഓഹ് ഓഹ് ഓഹ് ആഹ് ഇപ്പൊ ലീവൊക്കെ അത് സ്കൂളുകളിൽ മാത്രാണോ കോളേജുകളിലൊക്കെ ഉണ്ടോ പുതിയ- ഗവൺമെന്റ് വന്നപ്പഴത്തേക്ക് ഇങ്ങനെ അവധി സ്കൂളില് ഒന്നും ഇല്ലേ
ഉം അപ്പൊ ചിന്തിച്ചു ഇന്ന് നമ്മള്
കോളേജുകളിലും കൂടി കൊടുക്കണ്ടതാണ് ശരിക്കും പറഞ്കഴിഞ്ഞാ ഞാ പിന്നെ ന്യൂസ് ഇങ്ങനെ കണ്ടപ്പോ ചിന്തിച്ചേ - ടീച്ചർമാർക്ക് ടീച്ചർമാർ എക്സ്ട്രാ ക്ലാസ് എടുക്കണം എന്നാക്കെ ഇത് കൊറേ പേര് മിസ് യൂസ് ചെയ്യും
ഓഹ് കൊറേ ആൾ മിസ് യൂസ് ചെയ്യും വേണെങ്കില് ശരി ക്കും വേദനയുള്ള ആൾക്കാർക്ക് ലീവെടുക്കാൻ പറ്റൂല്ല
പറ്റൂല
ഈ കൊറേ പേര് വെറുതെ കളയുന്നുണ്ട്
ആഹ് എനിക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന പെയിനായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ അപ്പോ അങ്ങനെ ആയപ്പൊ ചെലർക്ക് പെയിനും കാര്യങ്ങളും വല്യ കാര്യമായിട്ടൊന്നും ഉണ്ടാവുല
എനക്ക് ആദ്യം അങ്ങനെ ഇണ്ടാവലില്ല പക്ഷെ ഇപ്പ ഇപ്പ ഭയങ്കരം- വേദനേം കടച്ചിലും ക്ഷീണൊക്കെയാ
ഇപ്പ ക്ലാസിപൊയി ഇരുന്നാലും നമുക്ക്‌ ശ്രദ്ധിക്കാനും ഒന്നും പറ്റുവൊന്നുവില്ല പിന്നെ യാത്രയൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കൊറേ ദൂരം ഉണ്ടോ കോളേജിലോട്ട്
ആഹ് ഒരു ഒരു മണിക്കൂറിൽ കൂടുതല് ഇണ്ട്.
അത്ര ഇണ്ട് ഇല്ലേ ആഹ് ആ യാത്രയും കൂടി ചെയ്തു വേരുമ്പോ ആകെ അവശ്യതയാകും ഉം
അതൊണ്ടാ പിന്നെ ഒന്നാമത് പോയീന് കാരണം എന്തെങ്കിലും പറ്റിയാ പെട്ടെന്ന് വീട്ടിലെത്താനും കയ്യൂല
ആഹ് പിന്നെ നമ്മള് ആകെ റ്റയേട് ആയിപോയി യാത്രയും ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്കും- ക്കും ഒരു വിധം ആകും.
ആഹ് അത് തന്നെ
ഇതിപ്പൊ വയ്യാത്ത കുട്ടികളും കൂടി ലീവെടുക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് കാരണം എന്തായാലും നമുക്കൊരവധി ഇണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പക്ഷേ ടീച്ചർമാർക്കാണെന്നേ പാട് കാരണം ഈ കുട്ടികൾക്ക് എക്സ്ട്രാ ക്ലാസ് എടുക്കണം.
ആഹ്
ഇവിടെ പത്രത്തിൽ ഇങ്ങനെ ഈ ഒരു റൂള് ഇങ്ങനെ - ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പോണ് പറഞ്ഞപ്പോ തന്നെ പത്രത്തിൽ ഇങ്ങന ഓരോരുത്തര് അഭിപ്രായൊക്കെ എഴുതി വരുല്ലോ ടീച്ചർമാര് പറയുന്നത് ചെലര് പറയുന്നത് നല്ലതാണ് എക്സ്ട്രാ ക്ലാസ് എടുക്കല് ഇവർ- വീണ്ടും എക്സ്ട്രാ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വരുന്നെ ബുദ്ധിമുട്ടാണ്. അന്ന് പഠിപ്പിക്കുന്ന നോട്സ് വാട്സ് പ്പ് ചെയ്ത് കൊടുക്കാം അവര് വീട്ടിലിരുന്ന് പഠിക്കട്ടെ പിന്നെ ഡൗട്ട്സ് എന്തെിലും ഉണ്ടെങ്കില് - ബ്രേക്ക് ടൈംമിനൊക്കെ സ്റ്റാഫ്റൂമിൽ വന്നാ ക്ലിയർ ചെയ്തക്കെ കൊടുക്കാം എന്നൊക്കെ അല്ലാതെ ടീച്ചർമാർക്കും അവർ- ആഹ് അവർക്ക് ആകെ കിട്ടുന്ന ഒരു ശനി ഞായറാണ് അത് ശനിയാഴ്ച- ആഹ് അല്ലന്നെ ടീച്ചർമാർക്കെ ആകെ ഒരു ശനിം ഞായറാ കി
പക്ഷേ ശരിക്കും ഒരു ജനറിറ്റി ഉള്ളൊരു കുട്ടിയാണെങ്കില് വേണ്ട സമയത്ത് ലീവ് ഇട്ക്കും ചെയ്യും
ആഹ്
അവർക്കുള്ള ഡൗട്ട്സ് അവര് തന്നെ തീർ‌ക്കും ചെയ്യും
ചെയ്യും
ചെ വേണ്ടാണ്ട് അഹ് മിസ്യൂസെയ്യുന്ന ആൾക്കാരുവുണ്ട്
അതുണ്ട്
ഇപ്പള്ത്തെ മ പെൺകുട്ട്യള് പറയിന്നത് അധികവും എന്താ പറിയാ ഇപ്പൊ കോളേജി തന്നെ ഞാൻ കാണാ എന്ത് ക്ലാസ്സില്ലാന്നെ കണ്ടപാട് കോ വീട്ട്ലൊന്നും പറയൂല എവ്ടെം കറങ്ങാൻ പോയിയറിം
കറങ്ങാൻ പോവും
ഇങ്ങനത്തെ കൊറേ ആൾക്കാര്ണ്ട്
ഞാന് ഏഹ് ഗവൺമെന്റ് കോളേജില് അഡ്മിഷൻ കിട്ടിട്ട് പോയില്ല സത്യം പർഞ്ഞാ റാഗിങ് പേട്ച്ചിട്ട് പോവാണ്ട് പ്രൈവറ്റ് കോളേജി പോയി അഡ്മിഷനെട്
നന്നായി പേടിച്ച ഒരാളായിരുന്നു ഞാൻ ഗവൺമെന്റ് കോളേജിലാ പഠിക്ക്യുന്നെ
ആഹ്
അപ്പൊ ഞാൻ നന്നായി പേടിച്ചൊരു സംഭവാ അത് റാഗിങ് ഇണ്ടാവോ എനിക്ക്യത് നേരിടാൻ പറ്റുവോന്നൊക്കെ ഭയങ്കര പേടി ഇണ്ടാരുന്നു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞായിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടാമത്തെ കൊല്ലം തുടങ്ങിന്നേള്ളു അപ്പോ എന്തോ അറീല്ല ഫ്രഷസ് ഡേക്ക് പോലും പണി കിട്ടിയിട്ടില്ല
ആഹ് ഞാന് ഇ ആഹ് ഇപ്പ പിന്നെ ഇപ്പ പിന്നെ റാഗിങ്ങൊക്കെ നിരോധിച്ചിട്ട്ണ്ട് അങ്ങനെ എന്തെ
ആഹ് അങ്ങനെ പറയടോ പക്ഷേ ഉള്ളി പോയാ എന്താലും ഉണ്ടാവും
ആഹ് അല്ല ഞാനൊക്കെ പഠ്ച്ചിരുന്ന സമയത്തെ ഇങ്ങനെ പാടില്ലാന്നൊന്നും ഇല്ല അപ്പോ ഏഹ് എനിക്കിവെടെ ഒരു കോളേജില് ഇങ്ങനെ അവ്ട്ന്ന് കാർഡ് വന്നു അഡ്മിഷൻ കാർഡ് വന്നപ്പത്തേക്കും എന്റെ കൊച്ചാപ്പാടെ മോൻ പറഞ്ഞു ആള് അവടെ പഠിച്ചതാണ് എടി നീ അങ്ങോട്ടൊന്നും പോണ്ടാട്ടോ അപ്പം ഞാനോയ്ച്ച് എന്ത്യെ വെല്ല്യ ക്ലാസ് റൂമാണ് ബോർഡ് മറ്റേ ബ്ലാക്ക് ബോർഡ് ഒരു ഈ ചൊമര് ഫുള്ള് ബ്ലാക്ക് ബോർഡാണ് ചെറിയൊരു പീസ് ചോക്ക് അല്ലെങ്കി കുഞ്ഞൊര് ഈർക്കിള് തന്നിട്ട് ആ ബോർഡ് മൊ ത്തം അളക്കാൻ പറിയും ഒരു അരമുക്കാ മണിക്കൂർ വേണം ബോർഡ് മൊത്തം അളന്ന് അവര് അവർക്കൊരു കണക്ക്ണ്ടാവും നമ്മളെങ്ങാനും ഇനി കള്ളത്തരങ്ങാനും തെറ്റി കഴിഞ്ഞാ ആദ്യം മുതല് വീണ്ടും ചെയ്യണം ചോ ക്ക് താഴെ വീണാ വീണ്ടും ചെയ്യണം എനിക്ക്യാണെങ്കില്ണ്ടല്ലോ ഈ പരിചില്ലാത്ത ആൾക്കാരോടൊക്കെ ഇടപഴകാനൊക്കെ കൊറ്ച്ചൊരു പേടിയതു ഒന്നാമത് നമ്മളെക്കാളും മുതിർന്ന ആള്കള് അത് ആണ്ങ്ങളൊക്ക്യായിരിക്ക്യും റാഗെയ്യാൻ വെരുന്നേന്നൊക്കെ
പിന്നെ ഫോണ്ലൂട്ടി പിന്നിം സംസാരിക്കും നേരിട്ടറിയാത്ത ആളോട് സം സാരിക്കാനും പ്രതികരിക്ക്യാനും ഭയങ്കര പേടിയാ എന്നാ ശരിയെടോ
ആഹ് ശരിയന്നാ